ഹലോ
ഹലോ
ഹലോ
ആഹ് എന്തൊക്കെ വിവരം
സുഖാണോ
ആഹ് സുഖായിട്ട് പോണു.
ഓ എന്തൊഫ്ക്ക് എന്തൊക്കെ വിശേഷം
ആഹ് അങ്ങനെ പോകുന്നു. ഇന്ന്പ്പൊ ശനിയാഴ്ചെക്കേയിട്ട് എന്താ പരിപാടി
ക്ലാസ്സൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കാ ഇവടെങ്ങനെ. പ്രത്യേകിച്ച് കാര്യോന്നുല്ല അവടെയോ
ഞാന്ങ്ങനെ ആലോയ്ച്ചെനു ഞമ്മളെ അങ്ങനെ പത്രം വായ്ച്ചപ്പങ്ങനെ- ഞമ്മളെ ഇപ്പത്തെ ഇന്ത്യന്റെ അവസ്ഥേകെ പറ്റി ഇങ്ങനെ ആ ആലോയ്ച്ചേനി അപ്പളാണ് അന്നൊക്കെ വിളിച്ചാംതോന്നിയന്നെ
ഓ അങ്ങനെലെ ഇന്ത്യന്റെഅവസ്ഥ- ഇന്ത്യനെ കുറിച്ച് പറയാണെങ്കി ഇപ്പൊ കൊറേ പറയണ്ടാവും ഇന്ത്യന്ന്ള്ളഹ് ഇപ്പോ പണ്ടത്തെ മാതിര്യോന്നും അല്ലല്ലോ ഇന്ത്യപ്പൊ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അതിന്റെ കാലാവസ്ഥയായാ ലും മഴയായാ ലും അങ്ങനെ പലതും ഹലോ
അതെ അതെ ഞമ്മളപ്പോ നമ്മളെ ഇന്ത്യനെ പറ്റി പറയാണെങ്കൽ നമുക്ക് നഞമ്മള്. ആഹ് കേൾക്കുന്നുണ്ട്ഒന്നുകൂടി ഉറക്കെ പറഞ്ഞല് ഒന്നുകൂടി കേൾക്കാം.
ആഹ് പിന്നെ പറയയാണെങ്കിൽ അതിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൈക്ക് എവിടെന്ന്ള്ള പ്പം നോക്കട്ടെ ആ കിട്ടി കി ട്ടി ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ആഹ് ഇപ്പോ ഒന്നും കൂടികേക്കുന്നുണ്ട്
ഹലോ
ആഹ് ഹലോ.
ഇപ്പോൾ കേൾക്കുന്നുണ്ടോ
ആഹ് ണ്ട് ണ്ട് പർഞ്ഞോ
ഇന്ത്യെ ഇന്ത്യ ഇന്ത്യയെ കുറിച്ചാണല്ലേ താങ്കൾ ഇപ്പോൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്
അതെ അതെ
ഓ അപ്പൊ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ എന്നത് ഭാരതം ആർട്ടിക്കൾ ഒന്നിൽ തന്നെ അതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഹലോ
നമ്മളെ ഇന്ത്യെ പറ്റി പറിയാ നമുക്ക് ആദ്യമായിട്ട് നമ്മള് ഇന്ത്യയുടെ. പഴയ കാലത്ത് ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മളാദ്യം ബ്രിട്ടീഷുകരുടെ കീഴില്. അവരുടെ ഒരു കോളനിയായിട്ട് വൽക്കരിക്ക കോളനി യ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യയിരുന്നു ഇന്ത്യ. അതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിേഏഴ് വരെ ആ ഒരു കോളനി വൽക്കരണം തുടർന്ന് ന്നുള്ളതാണ് നമ്മളെ ഇന്ത്യെബന്ധിച്ചോളം വളരെയധികം ഒരു മോശം കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. നമ്മള് ഏകദേശം രണ്ടു പ നൂറ്റാണ്ടോളം. നമ്മള ആ ബ്രിട്ടീഷുകാരുടെ കീഴില്. പട്ടി കളെ പോലെ പണിയെടുത്ത് നമ്മുടെ എല്ലാവിധ സമ്പത്തിൻ്റെയും എല്ലാവിധ. ഇതാ റിസോയ്സുകളൊക്കെ അവരെ ഊറ്റിക്കൊണ്ടുപോയി എന്നുള്ളത് വളരെയധിക ഒരു മോശമായിട്ടുള്ളത് നമ്മുടെ. തറ്റി ഒരു ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ നമ്മളുടെ പല ഇവിടുത്തെ കൃഷി വിളകളാണെങ്കിലും. അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റിയച്ചും നമ്മടുത്തെ സാധനങ്ങൾ ഇവിടുന്ന് കയറ്റി അയച്ചും. അങ്ങനെ വളരെയധികം നമ്മളെ അതിന്റെ മുമ്പത്തെ കണക്ക് വെക്കുകയാണെങ്കിൽ ഇന്ത്യെ ഇന്ത്യ. ഏ ആ ലോകത്തെന്നെ. നല്ലൊരു രാജ്യമായിരുന്നു സാമ്പത്തിക വ്യവസ്ഥയിലൊക്കെ ആയിട്ട് പക്ഷേ. ഈ ബ്രിട്ടീഷ് കാര് കോളേന്ന് വൽക്കരിച്ചതോടുകൂടെ നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തികന തന്നെ വളരെയധികം തകർന്നു പോയി എന്നുള്ളതാണ്.
ഹലോ
എന്താണ് നമ്മെ അന്നക്കത്തെ നമ്മള് സ്വാതന്ത്ര സമരത്തെ പറ്റിയൊക്കെ എന്താണ് താങ്കുടെ അഭിപ്രായം?
സ്വാതന്ത്ര്യ സമരം പറഞ്ഞാൽ നമ്മൾ കുറച്ച കൂടി കാലം മുന്നേ നമ്മൾ തുടങ്ങേണ്ടിയിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ. ആ സ്വാതന്ത്ര്യ സമരം അത് ഇപ്പോൾ തുടങ്ങിയത്. പോലെ അല്ല മുമ്പത്തെ കാലത്ത്ന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് തുടങ്ങണം. എന്നുള്ളത് ഒരു ആശയം ഞാൻ ഗാന്ധിജിയോട് പണ്ടേ സംസാരിച്ചിരുന്നു കാരണം. നെഹ്റുജിയും സുഭാഷ്ജിയും എല്ലാം പറഞ്ഞ പോലെ. സ്വാതന്ത്ര്യം എന്നതയും അവരുടെയും ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ്. പ്പോള്ള അത് നേടിയെടുക്കാൻ വേണ്ടീട്ട് എപ്പോ ഴും. നാം അതിന്. പിന്നാലെ തന്നെ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം. വലിയ വളരെ വലിയൊരു ഗദ്യാ ഭിഷകമായ കാര്യമാണ്. ഇന്ത്യന്റെ ചരിത്രത്തില്. ബ്രിട്ടീഷുകാര് മാത്രം ഒന്നുമല്ലല്ലോ ഇതിന് ഏറ്റവും കൂടുതലും സ്വാധീനം ചെലുത്തിയതൊക്കെ ഇപ്പ വേറള്ള രാജാക്കന്മാരുണ്ട് ഇപ്പൊ ആ ചരിത്രം പറയണെന്നുണ്ടെങ്കില് എ ഡി മൂവായിരം മുതൽ തന്നെ ഇന്ത്യയിലെ പുച്ചന്മാര് കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതിന് ശേഷം ചെറിയ ചെറിയ സമൂഹങ്ങളായി രൂപപ്പെട്ട് പിന്നെ അതിന് ശേഷം വലിയ കമ്മ്യൂണിറ്റികളായി വളർന്ന് പിന്നീട് രാജ രാജഭരണങ്ങളായി സുൽത്താനേറ്റ് വന്നു മുഗൾ ഭരണങ്ങൾ വന്നു രാഷ രാജ്യങ്ങൾ വന്നു പക്ഷെ ഇപ്പോഴും ഇന്ത്യ ഇന്ത്യയെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ
യെസ്
അപ്പം അതിനെക്കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്നത് കേവലമ ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽൊ ഒരു പ്രദേശമോ ഉൾക്കൊണ്ടതല്ല മറിച്ച് അത് എല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഇന്ത്യയെ കുറിച്ച് ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്രത്യേകമായി ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ തന്നെയാണ് ഇന്ത്യയെ വേറിട്ട് നിർത്തുന്നത് ഇന്ത്യ എന്നുള്ളത് എന്താണ് കേവലം ഒരു മതവിഭാഗക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരികപരമായിട്ടോ നമ്മളതിനെ അടു ഒഴിച്ചു നിർത്താൻ കഴിയില്ല അപ്പൊ ഇന്ത്യ എപ്പോഴും ഇന്ത്യ ഇന്ത്യൻ ജനങ്ങൾക്കുള്ളതാണെന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോ ചെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കി ല് ഒരു ഇന്ത്യ എന്നുള്ളതൊരു കൺസെപ്റ്റ് നമ്മള് അതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ എന്നുള്ളത് തീർച്ചയായും ഒരു ആഹ് ഇന്ത്യ അതിന്റെ ഒരു ടേമിൽ തന്നെ നമ്മളെല്ലാവരും ഭാരതത്തിന്റെ മക്കളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓം ഇന്ത്യയെ കുറിച്ച് പ്രത്യേകം പിന്നീട് ഇത്തരം മാധ്യങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം പറയുന്നത് ഇന്ത്യ ഒരു ഭീകര രാഷ്ട്രമാണെന്നും അതിന്റെ ആളുകൾ അതിനോട് കൂറില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്കെല്ലാം വേറുള്ള രാജ്യത്ത് രാജ്യങ്ങളിൽ ഇന്ത്യക്കാര് നേ രിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കേവലം ഒരു പ്രശ്നങ്ങൾ മാത്രമല്ല
നമ്മടെ ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുകയാണെങ്കില് മറ്റ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ ഒരു
പ്രശ്നങ്ങളെ കുറിച്ചും അതിന്റെ കാര്യകാര്യങ്ങളെ കുറിച്ചും നമ്മള് സംസാരിക്കേണ്ടതുണ്ട് ഇനി ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്
അതെ ഞമ്മളെ ഇപ്പോ ഞമ്മളെ നിങ്ങള് പറഞ്ഞല്ലോ നമ്മളെ ഈ ഒരു മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യയെ വളരെയധികം മോശമായിട്ട് കാണുന്നൊരു അവസ്ഥയാണ് ഇപ്പ ഉള്ളത് അത് ഞാന് അതിനോട് അത്ര യോജിക്കുന്നില്ല നമ്മുടെ ഈ ഇന്ത്യ എന്നുള്ളത് പല മതങ്ങളും പല രാജ്യക്കാരൊക്കെ ഒരുമിച്ച് കേൾക്കുന്ന നാനാർത്ഥത്തിൽ ഏകത്വം എന്നൊരു ആശയം മുന്നോട്ട് വക്കുന്ന ഒരു എന്തൊ ഒരു സെക്കുലർ കൺട്രി ആണല്ലോ ഇന്ത്യ അതുപോലെ തന്നെ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപ ത്യ കൺട്രി രാജ്യമാണ് നമ്മുടെ ഇന്ത്യാന്ന് പറഞ്ഞാല് അത്തരത്തില് നമ്മുടെ ലോകത്ത് തന്നെ ഒരു മാതൃകയായി ട്ട് മാറുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതിന്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കുയാണെങ്കിൽ നമ്മളൊരു മറ്റു രാജ്യങ്ങളെ വ്യത്യസ്തമായിക്കൊണ്ട് സ്വന്തമായിട്ടൊരു ഭരണഘടനയുണ്ട് ഒരു എഴുതപ്പെട്ട അലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് അതുപോലെ തന്നെ പാർലമെന്റ് സി സ്റ്റം രണ്ട് ലോകസഭയും രാജ്യസഭയും ഒക്കെ അടങ്ങിയിട്ടുള്ള പാർലമെന്റ് സിസ്റ്റം അതുപോലെ തന്നെ ഏ നമ്മടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഏ എന്നൊക്കെ അടങ്ങിയിട്ടുള്ള വളരെയധികം വിശാലമായിട്ടുള്ള അത്രയും ഒരു ഒരു ജനാധിപത്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ അതിന്‌ വേണ്ടിയൊരു പോരാടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യാന്നുള്ളത് അതായത് നമ്മളിപ്പോ ഇന്ത്യയുടെ മൊത്തത്തിൽ നോക്കുവാണെങ്കില് നമ്മള് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നോക്കുവാണെങ്കില് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇപ്പ ഇന്ത്യയിലുണ്ട് ആഹ് ജനസംഖ്യ തന്നെ വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ജാതിക്കാരുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അത് വളരെയധികം സൗഹൃദമായിട്ട് മുന്നേറുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോ ഈ നമ്മടെ ഇപ്പോ ഇപ്പത്തെ സമ്പദ് സമ്പദ്ഘടന നോക്കുകയാണെങ്കിലൊക്കെ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ ഇന്ത്യ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യാണ് എങ്കിൽ പോലും പല ഇന്ത്യയുടെ പല കോണുകളിലും എന്ത് പട്ടിണിയും ഫരിതാപങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതൊക്കെ ഉടനെ അതി ഉടനെ പരിഹരി പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്
ഓഹ് ഓഹ് അങ്ങനെയണല്ലെ താങ്കളുടെ വിശ്വാസം ആഹ് താങ്കളുടെ വിശ്വാസം എപ്പോഴും സത്യമായിരിക്കട്ടെ എന്ന് നമ്മൾ ഞാനും ആഗ്രഹിക്കുകയാണ് അപ്പോ ഇന്ത്യ കേവലം അതിൻ്റെ ഇന്ത്യക്കാരുടെ ഓരോ ഓരോ പ്രശ്നങ്ങൾ മാത്രം നമുക്ക് പരി പരിഹരിച്ചാൽ പോരാ മറിച്ച് ഇന്ത്യ എപ്പോഴും അതിൻ്റെ തമ്മിൽ നിൽക്കുന്ന അകലെ തമ്മിൽ അകന്ന് നിൽക്കുന്ന അല്ലാത്തെ ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രങ്ങളെ കുറിച്ചും മറിച്ച് അതിന്റെ ജനങ്ങളുടെ ഭാവിയെ കുറിച്ചും നാം എപ്പോഴും സംസാരിക്കേണ്ടതുണ്ട് കാരണം ഇന്നോ നാളെയോ എന്നുള്ള രാഷ്ട്രമല്ല ഇന്ത്യ അതിനിയും ഒരുപാട് നൂറ്റാണ്ടുകൾ നിലനിൽക്കണം ആഹ് അതിന്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇന്ത്യയുടെ സാംസ്കാരികങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യമായിട്ട് ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇന്ത്യയിൽ ഒരുപാട് മതക്കാരും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന ആളുകൾ ഒരു പോലെ ഒരുമിച്ച് ജീവിച്ച് പോരുന്നു അപ്പോ അതിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കില് ആദ്യമായിട്ട് പറയുമ്പോൾ മുസ്ലിംസ് ഉണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടേതായ ആചാരങ്ങളും അവരുടേതായ അനുഷ്ഠാനങ്ങളുമുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗക്കാരുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് ഹിന്ദുക്കൾ അപ്പൊ ഹിന്ദുക്കൾ ഹിന്ദുക്കളടേതായ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കണം ആഹ് അവർ തമ്മിൽ തല്ലുകൂടാതെ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഇന്ത്യക്കാരൻ ഇങ്ങന ഒന്നിനെ സംബന്ധിച്ചട്ത്തോളം എനിക്ക് ഇതിനെ കുറിച്ച് വിശദീകരിക്കാനും അപ്പോ ഇന്ത്യ എന്നുള്ളത് എപ്പോഴും ഒരു ഹിന്ദുത്വവൽക്കരണത്തിലേക്ക് മുതിരുന്നതിന് തടയുന്നതിന് നാം എപ്പോഴും കൂട്ടായ പരിശ്രമങ്ങളാണ് നാം നട ത്തി വരേണ്ടത്
അതെ അതെ നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും പിന്നെ ബംഗ്ലാദേശ് വിഭജനവും അങ്ങനെക്കെ
ഇപ്പം പല പല രാഷ്ട്രങ്ങളുടെയും ഒരു ഉം ടാർഗറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നത് അതിൻ്റെ ആ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാതെ അതിന് അതിനെ വേട്ടയാടി കൊണ്ടിരിക്കുന്നു എന്നത് തീർത്തും ദുഃഖകരമാണ് ഇപ്പോ ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്
അതെ അമ്മളിപ്പോ ഇന്ത്യയുടെ ഭാവിയെ പറ്റി നമ്മളൊന്ന് ആശങ്ക പെടേണ്ടത്ണ്ട് എത്രത്തോളന്ന് വെച്ചാല് നമ്മുടെ മാറി മരുന്ന് മാറി മാറി വരുന്ന ഭരണവും ആഹ് കാര്യങ്ങളൊക്കെ
ഹലോ
എന്തായാലും നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും നമ്മളൊക്കെ കഴിയുന്നത് ഏഹ് എല്ലാ മതക്കാരെം ഒരുപോലെ കണ്ട് അവർക്ക് വേണ്ടയുള്ള ഉന്നമനത്തിനായി ഏറ്റവും നമ്മുടെ ലോകത്ത് തന്നെ ഒരു നമ്പർ വൺ രാജ്യമായിട്ട് ഇന്ത്യ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് കണ്ടന്നെയ വളക്കുന്നേ പിന്നെ നമ്മള് ച്ചാല് ഇത് ഒരുപാട് കാര്യങ്ങള് ഡിസ്കസ് ചെയ്യാൻണ്ട് അത് ഞമ്മള് നേരിട്ട് കാണുമ്പഴോ അങ്ങനായിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പ ഏതായാലും നമുക്ക് വെക്കല്ലേ
ഹലോ
ഓക്കെ ശരി എന്നാ
ഓട്ടർഷ